ഓഹ്
ആഹ് ഹലോ എന്താ എടുക്ക്‌ന്ന്
ആഹ് കേൾക്കണില്ലേ
ആ കേൾക്കുന്നുണ്ട് എന്ത്ട്
ഉം എന്താ അങ്ങനെ ഉച്ചക്ക് ഇങ്ങനെ ഇവടാ കെടക്കണ്
ആഹ് അതേന്നെ ആഹ് ഫുഡ് ആഹാരോക്ക വെച്ചാ
ആഹാരം ആഹ് ഇന്ന് നോ മ്പണ് വൈകുന്നേരത്തേക്ക് മതി
ആഹ് നോയമ്പ് വല്ലോം എട്ക്ക്‌ന്നാ
ആഹ് ഇന്നിപ്പ ഞാ ക്ക് ഇന്നും ഇന്നലേക്കെ രണ്ട് നോമ്പ് എടുക്കാണ്ടായിരുന്നു അങ്ങനെ ആഹ് നോമ്പ്ണ്ട്
ഇന്നലെ ആരുന്നല്ലോ അപ്പ അത് ഇന്നത്തേക്കാക്കി ഇന്ന് സ്കൂളിലൊന്നും പഠിത്തം ഒന്നും ഇല്ലല്ലോ
ആ ഇന്നലെ ഇന്നും ഇണ്ട് രണ്ട് നോമ്പണ്ട്
ആഹ അത തന്നെ ഓ അങ്ങനൊയിുന്നോ ആഹ് ആ അപ്പൊ പള്ളിയിലൊക്കെ പോയോ
ആ പള്ളിയില് പിന്നെ ഇവിടെ ആണുങ്ങൾ മാ
ആഹ് അത തന്നെ ആഹ് ആഹ് ആഹ് ആഹ് അതെെ ഇന്ന്ണമെങ്കിൽ ഭയങ്കര മഴയായിരുന്നല്ലോ
ആഹ് ഇന്ന് ഉച്ചക്ക് ശേഷം ഇപ്പോ നല്ലൊരു മഴ പെയ്തു തോർന്നു
അതീന് ഇപ്പൊ അതുകൊണ്ടേങ്കി എവിടെയും
ആഹ്അതെ
അങ്ങനൊക്കെ പോവോ നിങ്ങള് എല്ലാടവും പെരുന്നാളിനൊക്കെ
ആ പെരിന്നോക്കുങ്ങനെ വിരുന്നൊക്കെ പോവും ഞമ്മളെ വീട്ടിക്ക് പോവും അതുപോലെ നമ്മളെ എളാ മൂത്താപ്പാന്റെ വീട് മൂത്താപ്പാന്റെ വീട് അങ്ങനെക്കെ എല്ലാരും വീട്ട്ക്കും പോകും കുടുംബങ്ങളൊക്കെ വീട്ടിക്കൂടെ പോവും
ആഹ് മൈലാഞ്ച്യക്കെ ഇടോനിങ്ങള് പെരുന്നാളിന്
കട മൈല്ലാഞ്ചി ടൽ പുതിയ ഡ്രസ് എട്ക്കും ഒ ങ്ങിക്ക്ല്ല പരിപാടിണ്ട് ഇരുന്ന് പോവാ രണ്ട് പെരുന്നാളും ഞങ്ങക്ക് രണ്ടു മാസത്തെ ഒരു വ്യത്യാസത്തിലാണല്ലോ വന്നത് ആ ചെറിയ പെരുന്നാൾക്കൊരു കൂട്ട ഡ്രസ് എട്ത്തു വലിയ പെരുന്നാൾക്കും ഒരു കൂട്ട ഡ്രസ്സ് എടുത്തു അങ്ങനെ ഇപ്പൊ പിന്നെറ്ഞ് ആഹ് പിന്നെന്താ ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആദ്യൊക്കെ പെരുന്നാൾക്ക് മാത്രേ ഡ്രസ് ഒക്കെ എടു അയ്ന്റെ ടേൽ എന്ത് പരിപാടി ണ്ടെങ്കിലും നമ്മളാ ഡ്രസ്സു ട്ടെന്നെ അങ്ങനെ പോവുള്ളു ഇപ്പ പറഞ്ഞാൽ നമുക്കൊരു കല്യാണം ഇണ്ടെങ്കിൽ അയിന് ഡ്രസ്സാണ് പിന്നെ വേറെ എന്തെങ്കിലും ഒരു മുടി കളിക്കലോ എന്തെങ്കിലും വേറെപാടി ഉണ്ടെങ്ക
അതോ റെഡിമെയ്ഡാണ് എട്ത്തത്
ഞാൻ റെഡിമെയഡ എട്ത്തത് ഇ കൊടു കഴിഞ്ഞാലും ഇപ്പൊ ഈ തെരക്കും കാര്യങ്ങളൊക്കെ പെരുന്നാൾ സമയത്
ഓ കിട്ടത്തില്ല ഇനിയിപ്പ ആണ്ട ഓണം ഒക്കെ വരുവല്ലേ അപ്പം അയിന്റെ ബഹള ആയിരിക്കും
ആഹ് അതെ ഇങ്ങള് ഓണത്തിന്പ്പഞ്ഞ് എട്ക്കൂലേ ഓണക്കോടി എടുക്കൂല്ലേ
ഓ പിന്നെ എടുക്കും ഒരു അതിനായിട്ട് വെച്ചേക്കുവ കൊറച്ച് കാശ് മ്മള് അത്തച്ചീട്ടകൊക്കെ കൊടുക്ക അതൊക്കെ എടുത്ത് വാങ്ങും എല്ലാർക്കും വാങ്ങണ്ടേ വാങ്ങുമ്പോ പിന്നെല്ലെങ്കിൽ അമക്ക് പരാതി ക ൾ വരും എല്ലാർക്കു എട്ക്കും അവി ടിം അങ്ങനെ ല്ലർക്കുംഎടുക്കില്ലേ അപ്പൊ ഇന്നെന്ത് ആ ഇന്നെന്തോ ഉണ്ടാക്കിയത് ഇപ്പം ബിരിയാണിയാണോ
അല്ല ബിരിയാണില്ല ഇന്ന്പ്പീ പിന്നെ ചിക്കന്‌ഇണ്ട് കറി ഇണ്ടാക്ക്യച്ചിട്ട് ഇനി ചപ്പാത്തിയോ പൊറാട്ടെ അങ്ങനെ എന്തെങ്കിലു ക്ക്
ഓ ആഹ് മറ്റേല് ഒറോട്ടി ഉണ്ടാക്കുമ്പോഴേ അതെങ്ങനെയ ഒന്ന് പറഞ്ഞെര്വ എനിക്ക് എങ്ങനാന്ന്
മൊറോട്ടി മൊറോട്ട നമ്മള് കടേന്ന് വാങ്ങിക്കലാണ് അധികം ഉണ്ടാക്ക ക്കാറില്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കുക ചെയ്തിട്ട്ണ്ട് പൊറോട്ട മൈതി ഇല്ല അതെന്ത നമക്ക് ഒരുപാട് റിസ്ക്കാണ് അത്ണ്ടാക്കുമ്പോ ഒരുപാട് പണി വരും ഇൻക്കങ്ങനെ ഇൻക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കൂടും അങ്ങനെ നല്ല പണി വരുന്ന പോലെ തോന്നിയി ചേലോൽകത് ഇപ്പൊക്കെ ഇപ്പ ഇവിടെ ഇന്റെ നാത്തൂനൊക്കെ അവഓരൊ ക്കൊക്കെ എളുപ്പാണ് പറിം അങ്ങനെയൊക്കെ ഉണ്ടാക്ക്ണത് ഉം ഇൻക്കൊക്കെ ആഹ് ബിരിയാണ്യക്കെ വെക്കും
ആഹ് ഹ് ഹ് ഏത് ബി ര് ആ ഒരുമിച്ച് ആ ഒരുമിച്ചുള്ളതാന്ന് ച്ചാ സെപ്പറേറ്റ് കറി ആ കറിയും ചോറും അങ്ങനെയാണോ അതോ ഒരുമിച്ചുള്ളതാണോ ഉണ്ടാക്കുന്നെ
ഒരുമിച്ചുള്ളത് അതായത് ഞമ്മൾ ആദ്യം പിന്നെ ചിക്കനാണെങ്കില് ചിക്കനോട്ട് അങ്ങനെ ഇതാക്കി വെക്കും മസാലയാക്കി വെക്കും പിന്നെ അതിന്റെ മേലെ റൈസ് ഇടും റൈസ് വേവിച്ചിട്ട്
റൈസ് വേവിച്ചിട്ട് ഓ അങ്ങനെ റൈസ് ആ ഓ അല്ലാതെ പാത്രത്തിൽ വേവിച്ചിട്ട് നമ്മള്
ആ അതെ വേറെ ആ വേറെ വേവിച്ചിട്ട് ഈ മസാലെക്ക് റൈസ് കൂട്ടി ഇട്ട് കൊടുക്കുംന്നിട്ട് പിന്നെ ആകെ എല്ലാം പാട് മിക്സ് ആക്കും അങ്ങനെ ഉം ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്യും എന്നിട്ട് നമ്മള് ഉള്ളിയും ഇതൊക്കെ വഴറ്റിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി അതൊക്കെ ഇട്ട് പ പച്ചമുളക് അതിന്റെയൊക്കെ പേസ്റ്റ് ഇട്ട് വഴറ്റി അതിക്ക് തക്കാളിയൊക്കെ ചേർത്ത് പിന്നെ അതിയ്ക്ക് എല്ലാ മസാലകളും ചേർത്ത് കൊടുക്കും മഞ്ഞപ്പൊടി മുളകുംപൊടി മല്ലിപ്പൊ പൊടി ചിക്കൻ മസാല ഗരം മസാല അങ്ങനെ എല്ല മസ മസാല ഇട്ട് കൊടുത്ത് അതുപോലെ മല്ലിച്ചപ്പ് പുതീന അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും എല്ലാം ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ഫ്രൈ ചെയ് അല്ല ഞാനെ ഞാനെ കടയിന്ന് ആ ഇത് വാങ്ങും മരുന്നുകൾ വാങ്ങും എല്ലാതും കറാമ്പൂവ് ഏലക്ക പട്ട അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അയൽക്ക് വേണ്ട എല്ലാ മരുന്നുകളും ഞാന് തൂക്കി വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ ആ പിന്നെ പൊടിക്കും അങ്ങനെയാണ് മസാലപ്പൊടി ണ്ടാ വ്വ അങ്ങനെ ഉണ്ടാക്കിട്ട് അതും ചേർത്തു അതാണ് അതിന്റെ ഒര് ഈ ബിരിയാണിന്റെ ഒരു ഹൈലൈറ്റ് പറയുന്നത് ആ ഒരു ഗരം മസാലന്റെക്കൊരു മം ആമാണാണ് അതുപോലെ മല്ലിച്ചപ്പ് പുതീന അതിന്റൊക്കെ ഒരു ഇതാണ് അങ്ങനെ ഇട്ട് കൊടുക്കും പിന്നെ അതുപോലെ നമ്മള് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോളും മഞ്ഞപ്പടും ഇന്ന് നോമ്പ് തോറക്കണ സമയത്ത് ഞാൻ അധികം അങ്ങനെ ഇണ്ടാക്കാറില്ല ബിരിയാണി
ഓ അത് ശരി ആ
അപ്പ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെിലും പെരുന്നാക്ക് അല്ലാത്ത സമയത്തൊക്കെ ഉച്ചക്കൊക്കെ കഴിക്കുമ്പോ കൊഴപ്പുല വൈകുന്നേരം ഞമ്മ ഇത്രയും നേരം ഉം ഫുഡൊന്നും കഴിക്കാതെ വെള്ളമൊന്നും ഇല്ലാതിരിക്കണ സമയത്ത് പിന്നെ ആ നോമ്പ് തുറന്ന ആകെരു ഷീണയിരിക്കും ബിരിയാണി ഇണ്ടാവുലാ നമ്മള് ആ സമയത്ത് ഒരു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ നമ്മള് വേറൊക്കെ നറ ഗ്യാസ് നിറഞ്ഞിട്ട് വയറൊക്കെ നറഞ്ഞു തോന്നും
ആഹ് പിന്നെ ഉം പിന്നെ കരണ്ടൊക്കെ പോയോ ഇന്ന് മഴ
ആ കറണ്ട് ഇപ്പോഴും ഇല്ലേ കറണ്ട് ആ മഴക്ക് പോയതാണ് വന്നിട്ടില്ല
ആണോ ആ ഇവിടെ പിന്നെ പെട്ടെന്ന് കരണ്ട് വരും എന്തോണെന്ന് അറിഞ്ഞു കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പ കറണ്ട് പോയാൽ പിന്നെ ഇല്ല നമ്മള് വിളിച്ച് വിളിച്ച് വിളിച്ച് കൊഴയും കെ എസ് ശരിയ ഇവിടെ എന്തായാലും ഇവിടെ വലിയൊരു കാറ്റ് വീശിയായിരുന്നു കാറ്റ് വീശിയ സമയത്ത് ആം എന്തു എന്തോ ഒടിഞ്ഞ അവിടെവിടെക്കെ വീണ അപ്പ ഞാൻ വെച്ച് കരണ്ട് പോകുന്നു എന്താലും കരണ്ട് പോയില്ല അതുകൊണ്ട് കറിയൊക്കെ അരക യ്ക്കാനൊക്കെ പെറ്റി പെട്ടെന്ന് കറിക്ക്
ആ അതെലെ ഇവിടെ പ്പ കരണ്ട് ഇല്ല ഇനീപ്പോ ഈ പറഞ്ഞ പോലെ അപ്പൊ വിളിച്ച് വിളിച്ച് അങ്ങനെതാവണാ അല്ലെങ്കി ഇവിടക്കും ചെറതായിട്ട് ഒരു കാറ്റൊക്കെ ഉണ്ടായി ഇനീപ്പ കാറ്റിൽ എവിടെെങ്കിലും വല്ല മാരോ എന്തെങ്കിലുമൊക്കെ പൊട്ടിയോ വീണോ എന്താ
ഇപ്പം അങ്ങനെ ബോ ബോട്ട് ഇപ്പൊ മഴയൊക്കെ ആയോണ്ട് ബോട്ടില് പണിയൊന്നും ഇല്ലല്ലോ അ തീരെ മോശാണല്ലോ ആ അതുകൊണ്ട് നമ്മളിപ്പോ നമ്മക്കിപ്പ മീനെന്നും മേടിക്ക നാക്കാനെക്കാട്ടി നല്ലത് പച്ചക്കറിയൊക്കെ വേടിച്ചു അല്ലെങ്കി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി ചെയ്യുന്ന ആയിരിക്കും നല്ലേന്ന് തോന്നുന്നു
ആഹ് അതെ അത നല്ലെന്നെ വീട്ടിലെങ്ങനെ അടുക്കളത്തോട്ടൊക്കെ ഉണ്ടോ
ആ ഞാൻ ഞാൻ എന്ന് പറ നമ്മളിപ്പോ മേടിക്കുന്ന ഒരുപ്പൊ ഒരുി റ്റ് മേടിച്ചാൽ തന്നെ നമ്മൾ അതിനകത്തുന്ന് വരുന്ന തക്കാളിയൊക്കെ ഇല്ലേ തക്കാളിയുടെ വിറ്റൊക്കെ എടുത്ത് തക്കാളിയുടെ വിത്ത് വെണ്ടയ്ക്കട വിരുത്ത് പിന്നെ എന്തുവാ നമുക്കുള്ള ആ പച്ചമുളക്് നമുക്ക് ന ഇപ്പോൊ ഒരു ആവശ്യത്തിന് നമ്മളിപ്പോൾ ഒരു കറി വെച്ചോൊണ്ടിരിക്കുവോ കറി വെച്ചോൊണ്ടിരിക്കുമ്പ ഇപ്പൊ എന്നാ മുളവിൽ മുളവില്ല നമ്മൾ അപ്പുറത്തെ വീട്ടിലോട്ട് ഓടേണ്ട ആവശ്യ നമുക്ക് കയറി മുകളിൽ കയറി നമ്മളപ്പോ ആ അഞ്ച് സെന്റോ ആല് സെന്റോ ഉള്ളെങ്കില് ഇപ്പ നമ്മുക്കല്ല പൊതുവേ ഇപ്പൊ അത്രേ പേര് താമസിക്കുന്നുണ്ട് അവർക്കായാലും ഇപ്പ മുകളിൽ റസിന്റെ മ ഉോട്ടായാലും അവർക്ക് വെച്ച് ആ ഗ്ര ആ ഗ്രോ ബാങ്കിനകത്ത്് ് ഗ്രോ ബാഗ അഞ്ചാംരെണ്ണം മേടിച്ച് ഇതിനകത്തൊക്കെ നട്ടാെ അത്യാവശ്യത്തിന് ഇപ്പോൾ ഒരു വഴുതന മേടിച്ചാൽ തന്ന രണ്ടണ് ആയും മതി എന്ത് നമ്മടെ നമ്മള് സ്വന്തമായിട്ടുണ്ട
ആ പിന്നെ മാത്രല്ല നമ്മക്ക് ഒരു ഇതല്ലാത്ത മഴ ചെർക്ക ാ നല്ല പച്ചക്കറി കഴിക്കാല വിഷമൊന്നുംല്ലാത്ത
അത തന്നെ വിഷമന്തും ഇല്ലാത്ത കഴിക്കുന്നത് ഇപ്പൊ എല്ലാരും അങ്ങനെ വരണ എന്നാ ഞാൻ പറയുന്നത് കാര്യം ഇപ്പൊ ഒരാള് നമ്മുടെ വീട്ട് ചെയ്യുന്നതാണ്ട് ഇപ്പൊ അപ്പുറത്തെ വീട്ടിലും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തര ഓരോരുത്തരങ്ങ് ചെയ്ത അത്രയും നല്ലത് പിന്നെ നമ്മുക്ക് പിള്ളേർക്കൊക്കെ ഏറ്റവും കൂടുതൽ നല്ലതാ സ്കൂളിലോട്ടൊക്കെ ഇ പോണമെങ്കിൽ ലഞ്ചിന് ആ ഇത് രണ്ടെണ്ണം എന്തെങ്കലും തക്കാളിയൊക്കെ എടു രസൊക്കെ ഉണ്ടാക്കി കൊടുത്താ എന്താ ടേസ്റ്റ് ചമ്മന്തി ഒക്കെ ഇല്ലേ തക്കളി ചമ്മന്തി അത ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താ അവരും കൊണ്ടുപകും
ശ ശെയാണ് ഇതുപോലെ ചെറുതായിട്ടുള്ള ഒരു അടുക്കളത്തോട്ടൊക്കെ ഇനിക്കുംണ്ട് ചീര അതുപോലെണ്ട് ആ തക്കാളി വഴുതങ്ങ ഉ
കലവാഴയുടെയൊക്കെ പിന്റെ അത് ചിലർ എടുക്ക ല്ല കൊറെ പേര് എടുക്കത്തില്ല പക്ഷെ ഇവിടെ അത് എടുക്കും കേട്ടോ ഇവിടെ അതെടുത്ത് അത് ഇങ്ങനെ പണ്ടുള്ള അമ്മമാരൊക്കെ ചെയ്യുന്നത് കണ്ട് പഠിച്ചത അങ്ങനെ കൈ വെച്ചൊക്കെ എടുത്ത് അതിനെ എടുത്ത് അതിറെ ന അല്ലാം കളഞ്ഞിട്ട് പിന്നെ അത് എണ്ണയിലും കടുവും ഇട്ട് വാഴ
ആ് ഞങ്ങള് മുതിരൊക്കെ ചേർത്ത് അങ്ങനെ വക്കും
ആഹ മുതിരായിട്ട് നല്ലതല്ലേ ആ് ഞാാന ഇവിടെ പയറി ഇട്ടാ വെക്കുന്നത് കൊഴപ്പമല്ല എല്ലാർക്കും ഇഷ്ട ആഹ അങ്ങനെ കൊണ്ട് കഴിക്കയൊക്കെ ചെയ്യും കരണ്ട് വന്നോ അവിടെ അല്ലേ
കറണ്ട് വന്നിട്ടില്ല അതുപോലെ മുരിങ്ങ
ആമുരിങ്ങ മുരിങ്ങല മുരിങ്ങല ഇവിടെ ഇഷ്ടം പോോലുണ്ട് എന്റെ മുരിങ്ങ മുരി ഇങ്ങെ വിളിക്കത്തില്ല മുരിങ്ങ ഇലയുണ്ട് മുരിങ്ങയുടെ ഇല എടുത്തിട്ട് പിന്നെ നമ്മൾ കറി വെക്കും കറി ഒഴിച്ചച്ച് കറിയ അങ്ങനത്തെ പോലത്തെ കാര്യങ്ങളൊക്കെ വെക്കും പിന്നെ ചക്കയൊക്കെ ഉണ്ട് ഇവിടെ ചക്ക മാങ്ങയൊക്കെ ഇപ്പൊ ചക്ക കറി ആ പിന്നെ മുരി മറ്റേ ഉപ്പേരി അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ
ആഹ് ഇവിടെുണ്ട് ചക്കയുണ്ട് മാങ്ങ ഉണ്ട് ചക്ക മാങ്ങൊക്കെ ഇവിടെുണ്ട് ഞങ്ങും അതുപോലെ ചക്ക ആട്ട് ചക്ക കൂട്ടാന് അങ്ങനെ ഉണ്ടാക്കും അതുപോലെ പിന്നെ മക്കൾക്ക് കാര്യമായിട്ട് പഴുത്തിട്ട് കഴിക്കാൻ ഇഷ്ടം അപ്പോ അങ്ങനെ
ആ അത് പൊതുവെ എല്ലാ പിള്ളേർക്കും ർക്കും അങ്ങനാ തോന്നുന്നു ചക്ക കൂഴച്ചക്ക ആർക്കും അങ്ങനെ ഇഷ്ടമല്ല വഴുക്കച്ചക്കയോട പിള്ളേർക്കിഷ്ടം അത് പല പഴ ചക്ക ഉണ്ടല്ലോ തേൻ വരിക്ക ഇപ്പൊ ചക്കന്ന് പറഞ്ഞാ മൊത്തം വെള്ളം കേയറി കിടക്കുവ
ആ ഇപ്പ ഈ മഴ പെയ്ത ചക്കക്ക അത്ര ടേസ്റ്റ് ഉണ്ടാവൂല ടേസ്റ്റ് ഒക്കെ കുറു
ആ അത തന്നെ ഉ പിന്നെ ആ ശരി ശരി
ഹലോ